ഹലോ ഹലോ
എന്തുണ്ട് ഹലോ കേൾക്കുന്നുണ്ടോ
എന്തുണ്ട്
ഞാൻ കേക്കുന്നുണ്ട് ആഹ
കേൾക്കുന്നുണ്ടോ ആ് ആഹ്
ഹലോ ആഹ കേൾുന്നുണ്ട് കേൾക്കുന്നു എന്ത ആഹ
ആ ചെട്ടിയൊക്കെ ഉണ്ടായിുന്നാടോ അതെല്ലാംങ്ങ്
ആഹ
വീണം അപ്പൊ ഞാനതെല്ലാം
സത്ം ആണോ കൊറെേ ഉണ്ടോ കൃ ചെടികളൊക്കെ
അതില് ചെണ്ടുമല്ലി തന്നെ മൂന്നാല് തരംണ്ട് ജന്തി ഓരോ കളർ അല്ല മഞ്ഞ അ കടുത്ത കൾ അങ്ങനെ മൂന്ന അഞ്ച് കളർ പിന്നെ റോസ ആഹ റോസക്കാകത്തല്ലേ എയിന്റെ ചുറ്റി ചുറ്റി ആ അതെ ചുറ്റിനും അങ്ങ് പോച്ച അപ്പൊ അവിടെ പോയിരുന്ന് പറിക്കുകയൊക്കെ ചെയ്യായി അതെ അതെ
ആണോ
ഉം ഉം അവിടെ ഉണ്ടോ പൂക്കളൊക്കെ ചെടിയൊക്കെ ഉണ്ടോ
പൂക്കളൊക്കെ ചെടിയ മറ്റേ ഞാൻ ഏറ്റവും എത്രയും മറ്റേ ഓർക്കിഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ
പിന്നെ സ്ഥലം പോയി തുടങ്ങി പിന്നെ മേുകളിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോത്തേക്ക് അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പ മറ്റേ മണി പ്ലാൻസാ കൂടുതല് ആഹ അത് വീടിന് ചുറ്റുമുണ്ട്
അതിവിടെുണ്ട് ഇവിടെുണ്ട് ആ
ചിക്കല്ലേ പൂക്കളായിട്ട് നമുക്ക് വെക്കാനുള്ള പരിമിതി നോക്കാനുള്ള പരിമിതിയും കാരണം
അതെ
അതിന് മുമ്പ് റോസാപ്പൂവും ഇതുപോലെ ച ഒരു ഒരു ഒരു ഒരു വേലി എന്നെ ഉണ്ടായിന്ന് മറ്റേ ഓർഗിഡിന്റെ ഇത് ചെടികള് പിന്നെ തക്കെ മാറ്റി
ആഹ ഇവിടെ ചെമ്പരത്തി തന്നെ പലതരം
എന്നാണോ എനിക്ക് നമ്മുടെ ഏക്കർ കണക്കിന് ചെടികൾണ്ടന്ന് തോന്നാണല്ലോ
ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തിയില്ല തട്ട്ചെമ്പരത്തിയും ളല്ലെ ഒറ്റ കളറുള്ള ഉണ്ടല്ലോ അങ്ങനെ രണ്ട് മൂന്ന് ചെമ്പരത്തി ഉണ്ട് പിന്നെ തുളസി ഏറ്റവും അതെ നമ്മുടെ ഔഷധമായിട്ട തുളസിയുണ്ട് അതൊരു മൂന്നാലഞ്ച് അതെ അതെ കൃഷ്ണത്തുളസി ഇവിടെ നമ്മൾ അടുത്തുള്ള ഒരു അമ്പലത്തിൽ മാല കിട്ട കൊണ്ടക്ക പോ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിളിച്ച് നിപ്പോണ്ട്
ആഹ് അഹ്
ഉം
വേറെന്തൊക്കെ ചെടിയാ തുളസി ഇത് അത് പറഞ്ഞിട്ട് ആദ്യം ഉണ്ടായന്ന് വെച്ച് പിന്നെ ടൈൽസ് ഒക്കെ വിരിക്കുമ്പോഴത്തെക്ക് നമക്ക് ഇതൊക്കെ ഔ വെക്കാനായിട്ടുള്ളരു ബുദ്ധിമുത്തുകാരനെല്ലാം പോകുന്നതാ പിന്നെ വെച്ച്പിടിച്ച് ച്ച് വരാനുള്ളോരു ബുദ്ധിമുട്ടേ അങ്ങനെ കൊറേ പോയി ചെടികളൊക്കെ
പോയല്ലേ ആഹ്
ഇപ്പ ഇപ്പോ പിന്നെ ഞാൻ വെച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് പട്ടെന്ന് കീളിർക്കോന്ന് വിചാരിച്ചിട്ടേ നമ്മളിവിടെ ചൂട് വന്നാ ഒടുക്കത്തെ ചൂടായത് കൊണ്ടേ ചെലപ്പോ വെ മര്യാക്ക് പിടക്കത്തില്ല പിന്നെ നമുക്ക് ഇഞ്ഞിപ്പോ വെള്ളം ഒഴിക്കാൻ പറ്റില്ലെങ്കിലും പോയി ഇപ്പ ച്ചാലും മഴണ്ടെങ്കില് നനഞ്ഞ് ചെൽപ്പോ കിളർത്ത് മുമ്പോട്ട് വന്നാലോ എന്ന് വെ ച്ച് കൊറച്ചൊക്കെ വെച്ച് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്
കൊർച്ച് ആഹ് മുളകും തക്കാളീം വേണ്ടക്കെ പിടിച്ചു വന്നാ മതി ഉം ഉം നമുക്ക് അത്ര ത്രോള്ള സ്ഥലേള്ളേ കൂടുതലായിട്ട് വെക്കാനുള്ള സ്ഥലങ്ങള്ല്ല
അതെ ആഹ്
ഉം
ഇപ്പ ഇവടെ ആണെങ്കിലേ ഇല വെള്ളപ്പൂവുണ്ടല്ലോ ഈ മാ നമ്മുടെ ശിവനൊക്കെ കൊടുക്കുന്ന വെള്ള ശിവഭഗവാന് കൊടുക്കുന്ന ആഹ് വെള്ളപ്പൂവ് അല്ലല്ല തനി വെള്ള ഇത് തനി വെള്ളയും മഞ്ഞയും ഒണ്ട് മഞ്ഞ ദാണ്ട് നമ്മടെ വ വഴിയിരിപ്പുണ്ട് അവടെ പിന്നെ തെ റ്റി തെറ്റി പലതരം ഉണ്ട് ഒരുപാട് പൂ പൂക്കളുണ്ട് ഇവിടെ അമ്പലം അടുത്തുണ്ടടാ അപ്പൊ അതിനൊക്കെ ഞങ്ങള് മാല കെട്ടിക്കൊണ്ട് കൊടുക്കും
ആഹ്ഹാ നല്ലതാ അതൊക്കെ ചെ ആഹ് പക്ഷെ ഇങ്ങനെ പിടിക്കുന്തോറും നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെപ വ വളർന്നുകൊണ്ടേ ഇരിക്കുവെന്ന് പറയും ഇല്ലേ പൂക്കളൊക്കെ പിന്നെയും പിന്നേം ചെറുപറ ചെറപറന്നുണ്ടാവോന്ന് പറയും
അതെ അതെ
പ്രത്യേകിച്ച് ഭഗവാന് കൊടുക്കുമ്പോത്തേക്ക് അതനുസര്ച്ച് കൂടുത്തേ ഉള്ളു കൊറയത്തില്ല
ആന്ന് ആന്നാന്ന് ഇപ്പൊ ഇനി ഓണം വരുമ്പോ ഒരു പൂവും കാണത്തില്ല കേട്ടോ
അത് ശെരിയാ ആവശ്യത്തിന് നോക്കുമ്പോ ഒരു സാധനം ഇണ്ടാവത്തില്ല
അത്തപൂവ് ഇടാൻ നോക്കുമ്പോഴേ ഒരോറ്റ പൂവും കാണത്തില്ല ഇവിടെ എങ്ങും അതെ അതെ
അത് സ്വാഭാവികാ അയ്യോ പണ്ടൊക്കെ എന്തോ ആയിരുന്ന് നമ്മള് എറങ്ങും പൂക്കള് പറിക്കാനായിട്ട് ഇല്ലെ
അതെ അതെ അയ്യോ അതെ ശെരിയാ ആന്നാന്ന്
ഷ്ടാ മറ്റേ കാണുമ്പോ ഇങ്ങനെ ഓർക്കുമ്പോത്തേക്കൊള്ള പൂവ് മറ്റേ കിരീടം പോലിരിക്കണ പൂവില്ലേ തട്ട് തട്ട്ട്ടായിട്ട് ചുമന്ന കളറിള്ള ആഹ് പൂവൊക്കെ എന്റെ മനസ്സിലേ ലേക്ക് വരുന്നത് അതൊക്കെ എന്ത് രസാല്ലേ നമ്മളൊക്കെ പാടത്തും പറമ്പത്തും കേറിട്ടൊക്കെ പറച്ച് നടക്കണത്
പിന്നെ തുമ്പപ്പൂവോ തുമ്പപ്പൂവേ പിന്നെല്ലെ തീട്ടപ്പരത്തി പോലുള്ള ഒരു വെള്ളപ്പൂ അതെ എന്തെല്ലാം പൂ നമ്മള് പിച്ചിപ്പറിച്ച് അത്തപ്പൂ ഇട്ടിട്ടുംണ്ട്
അതെ കർക്കടകത്തിന്ന് മറ്റേ മുക്കുറ്റി അത് തേച്ച് തല തേക്ക്ന്നതൊക്കെ കൊച്ച് എനിക്കീ കൈയ്യ് നമ്മള് സ്കൂളിലൊക്ക പഠിക്കുമ്പൊ പിള്ളാര് കറുത്ത മുട്ട് എന്ത കറുത്ത മുട്ട് ഇല്ലങ്കി എന്ത് ചന്ദനേ എന്തത് അപ്പൊ ഈ ടൈമില് മാത്രെ ഇതൊ തൊടാവ പാടുള്ളുന്നൊക്ക അവര് പറയുമ്പൊ ഇതെന്ത സാധനം ത അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ചെവീല് മുക്കുറ്റിം വെച്ച് വരും അയ് ചെലാ ആൺകുട്ടികളൊക്കെ വന്നിട്ടിരീ ചന്തനൊം ചെവീല് മുക്കുറ്റീം തും ഏഹ് തൊളസി എന്തക്കെയോട്ട്ട്ട് അതൊക്കൊ ഒരു കാലം ഇപ്പഴത്തെ പിള്ളാർക്ക് അതൊന്നും
യ്യോ ഇപ്പഴത്ത പുള്ളാരോട നമ്മള് പറയും മോനെ ഒരു അത്തപ്പൂ ഒരു കളവെങ്കിലും ഇട ഓഹ് പിന്നെ അത്തപ്പൂവ്ടാൻ പോവുന്ന് നമ്മളൊക്കയാണെ അതില് ജാഗ്രതെ അല്ല്യോ ഭയങ്കര താല്പര്യവും ആഗ്രഹോം രാവിലെ ആവുമ്പെഴുന്നേറ്റ് പൂ പറിക്കാൻ
ചെയ്യ്ന്ന്ണ്ട് അങ്ങനെ ഉള്ളോണ്ട് ഇങ്ങനെ പോവുന്നേ ഉള്ളു അതും കൂടി കഴിഞ്ഞ തീർന്നൂന്ന് പറ്യണ പോലെയാണ്
അതെ അതെ
ഉം ഇപ്പതെ പിള്ളാരൊക്കെ ഫോണും അതും ഇതൊക്കെ ഉള്ളു
ആഹ് നമ്മള് പഠിക്ക്ന്ന സമയത്ത് ഓണമാവുമ്പഴെ നമ്മള് സ്കൂളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അപ്പർത്തെ അയ്യത്തി ചെലപ്പൊ ഇതേ പൂവായിരിക്കും ഇല്ല്യൊ ഒരു കവർ ക കാണും അതിനകത്ത് വേറ നെറച്ച് പറിച്ചു വെച്ചോട്ടെ വീട്ടിലോട്ട് വരത്തുള്ളു
സത്യം പന്ന് മണികൊക്ക കിട്ട്ണ പൂവൊക്കെ നാളത്തേക്ക് ഇടാ നമുക്കെന്ന് പ
അതെ യ്യോ ഉള്ള കുറ്റിക്കാട്ടില് കേറി തുമ്പപ്പൂ
ഇപ്പൊക്കെ എന്ത് പൈസ ഓണത്തിന് എന്ത് ആഹ് പൈസ കൊടുത്ത് വേടിക്കുമ്പൊ എന്റമ്മൊ
ശരിയാ എല്ലാ പൂവിനും എന്തൊരു വെലയാ
ആഹ് ഭയങ്കര വെലയ മുല്ലപ്പൂ തന്നെ ഇത്ര മുഴ വരും കൊച്ചിന് മാത്രം ചെറ്തായിട്ടെ ഞാ മേടിക്കത്തുള്ളു എന്ത് ഡിമാൻഡ് പോ ആഹ് സമയത്ത് അതിനുള്ള കാ കൂടും. ആവശ്യകത കൂടും. ഇപോ അതിനുള്ളാ പൈ സെകൂടും
അതെ അതെ അപ്പ നമ്മള് പൂവിനെല്ലുമ്പൊ ഇന്ന വെലയാന്ന് പറമ്പൊ നമ്മള് ഇനി വാങ്ങിക്കത്തെ ഉള്ളു അവടാരും മടിച്ച് നിക്കത്തില്ല
അതിനുവേണ്ടി വെലപേശി നിക്കാൻ പ റ്റത്തില്ല കാരണംന്ന്ച്ചാ ഒള്ളവം കൊണ്ട് പോകും. കാഷ് കാ കൂണടക്ക അതുകൊണ്ട് വരക്കാത കിട്ട്ണ വേടച്ചിട്ട് പോവെന്ത
അതെ അതെ ല്ല അരുളിപ്പൂവും ജമന്തിയും ബെന്തിയും എന്ത ഡിമാൻഡ് ആയെനെല്ലാം അതെ അതെ
പേര് പോലെ എനിക്കോന്ന് ഇപ്പ എനിക്കെന്നെ ഇപ്പ ഓർമ്മട്ടണില്ല ചേച്ചി പറയുമ്പ ഇപ്പ ആതുപോൽത്തെ കൊറെ പൂവൊക്കെ ഉണ്ടായിരുന്നല്ലോ നോക്കുന്നു ഞാനൊക്ക പേര് തന്നെ മറന്ന്
മറന്നില്ലെ ആഹ് ഇപ്പൊ പിന്നേ അതെ ഇപ്പൊ പിന്നെയ് ഈ ഓണത്തിനൊക്ക മിക്കവാറുള്ള ഒരു ഉപ്പ് ഉപ്പുകല്ല്ല്ല്യോ ഉപ്പുകല്ല് എടുത്തിട്ട് കളറടിക്കും കല്ല് കല്ലുപ്പ്
അവ്മെ പിട്ക്കാല്ലൊ ആഹ്
ആഹ് അതൊക്ക ചേർത്ത ഇപ്പൊ അത്തപ്പൂ ഇട്ന്നെ അതറിയാവോ ആ ഉപ്പുകല്ലില്ലേ നമ്മുടെ ഉ
ഉപ്പ് എന്റെ എന്റൊരു ഇതണ്ട് വീടിന്റെ അപ്പുറത്തെ ചേച്ചിയുണ്ട് എങ്ങനാന്നറിയാമോ തേങ്ങ ന മ്മൾ ഏതായാലും തയാ ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ഒരുപാട് ചെരകും
അതെ ഹലോ ഹലോ
ഹലോ കേക്കുന്നുണ്ട് ചേച്ചി ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഉം ആ ബിഷറില്ലേ തേങ്ങയുടെ ബിഷറില് കളർ ഇട്ടിട്ട്
ആഹ് എടക്കെടക്ക് സൗണ്ട് പോവുന്നു
ഇത് വെച്ച് പൂക്കളം ഇടും തേങ്ങാപ്പീര വെച്ചിട്ട് അയിന്റെ പിഷർ ഉം ചെലവര് ച വുട്ടി ഞാൻ ഒരു ദിവസം നോക്കുമ്പത്തേക്ക് ചവിട്ടുന്നത് പൂപ്പും കൊണ്ട് ചൗട്ടിയാണ് കിടക്കുന്നത് തേച്ച് അതെടുത്തേച്ച് കളറിട്ട് വെച്ചേക്കുവാ എന്റെ ദൈവമേ ഭംഗിയാ നമ്മള് ആഹ് എല്ലാവർക്കും ഇപ്പ റീൽസ് മതിയല്ലോ ഫോണിൽ കണ്ട ആഹ് പൂക്കള് അത് മതിയല്ലോ അല്ലാതെ നേരിട്ടത് പൂക്കളത്തിന്റെ അതൊന്നും വേണ്ട ആവ പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോ നമ്മളത് ചെയ്യൂന്നേ ഉള്ളു എല്ലാവരും ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടീട്ട്
ആന്ന് ആന്ന് പിന്നെന്തുവാ പൂക്കൾ
പൂക്കള് അങ്ങനെയൊക്കെ തന്നെ നമുക്കിവിടെ ഇപ്പ എന്താ ചേച്ചി പറഞ്ഞ ഒരു പൂവൊന്നും ഇവിടെ കിട്ടാനൊന്നുമില്ല. ഒള്ള പൂവ് താ ജമന്തി ഓ ആഹ് മറ്റേ ജമന്തിയുണ്ട് റോസയുണ്ട് പിന്നേ ഇതിന് വരുമ്പോഴാണ് മറ്റേ ആ എന്താണ് വിന്റെ വാടാമല്ലി ഉം വാ ടാമല്ലി അങ്ങനെയൊക്ക
ആഹ് ഇവിടൊക്കെ പിന്നെ കൊറേ ഔഷധപ്പൂവാണ്. നമ്പ്യാർ വട്ടം ഒക്കെ നന്ദ്യാർ വട്ടം ആഹ് അതാവുമ്പോ നമുക്ക് കണ്ണിനൊക്കെ ഒരു വേദനയൊക്കെ വരുവാണെങ്കിലേ അത് നല്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുത്ത വെള്ളം എടുത്ത് കഴുകാൻ നല്ലെയാ
ആഹ്
പിന്നെ ഇവിടെ അടുത്ത് സൂര്യകാന്തി ഉണ്ടടെ സൂര്യകാന്തി ഹലോ ഹലോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് സൂര്യകാന്തി പൂവേ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ
ഒന്ന് ഒന്ന് ഓഫ് എന്താ ആഹ് എന്താണ് ഫോൺ വെച്ചിട്ട് എടുക്കുവാണെ ചെലപ്പോ പെട്ടെന്നൊന്നും കേൾക്കാൻ പറ്റു
ആഹ് ഇപ്പ കേക്കാമോ